ഹലോ ആഹ് കേക്കാടാ പറഞ്ഞോടാ എന്തുണ്ട്? വിശേഷൊക്കെ?
ഹലോ ആണോ? ആഹ് ആഹ് ഞാനേ ഇപ്പവിടെ സ്കൂള് വിട്ട്താ വീട്ട് ലോട്ടെത്തിയതേയൊള്ളൂ നടന്നു പോവായിരുന്നേ അപ്പൊയിവിടെ ഞങ്ങളടെ വീടിന്റെയൊക്കെ അടുത്തായിട്ട് കടൽ കയറണ്ട് മീൻസ് കടല് നന്നായിട്ട് കടൽ കയറ്റവുണ്ട് അപ്പതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ അവിടെ നിക്കു വാ പോലീസുകാരും കാര്യങ്ങളൊക്കെയായിട്ടെ കാരണം രണ്ട് മൂന്ന് വീടൊക്കെ നശിച്ചു മൊത്തത്തില് ആഹ് ഉണ്ട്ണ്ട് കാരണന്ന് വെച്ചഞ്ഞാൽ ഇവിടെ ഞങ്ങള വിടെന്ന് റയുമ്പോ കടലേ ഏരിയയാണ് നല്ല, ഞങ്ങടെ ഞങ്ങടെ വീടിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞൽ കടൽ നല്ല
പോലെ കാണാം. ഓ അപ്പൊ മയപയ്‌തൽ എന്തെയും? ബുദ്ധിമുട്ടുണ്ടാവോ മഴ പെയ്ത് കഴിഞ്ഞാൽ? കൂടുതലായിട്ട്, കൂടുതായിട്ട് മഴയ്ത് കഴിഞ്ഞാൽന്തെങ്കിലും ബദ്ധമുട്ടോ കാര്യങ്ങളോ?
അതുണ്ട്, അതും കൂടി കൊണ്ടല്ലേ ഇപ്പൊ കടൽ കേറിയതും. കാരണം മഴയാവുമ്പോഴത്തേക്കും അറിയാാലോ അത്രീം രീതിൽ നല്ല രീതിൽ തരയടിക്കുന്നുണ്ട്, പിന്നെ മുന്നിലോട്ട് വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഏ രണ്ട മൂന്ന് വീടൊക്കെ നശിച്ചു, പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ രാത്രി കടല് മുന്നേന ആളുകളൊക്കെ മാറിയായിരുന്നു, കാരണംന്ന് വെച്ചഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ? കാരണം കടൽ കേറി കു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളല്ലേ അപ്പം അവര് മുൻകൂട്ടി അത് മാറിയത് കൊണ്ട് കൊള്ളാം ഇല്ലെങ്കിൽ ചിലപ്പം ജീവനവരെ അപത്താവുന്ന രീതിയിലൊക്കൊയിരിക്കും പ്രശ്നങ്ങൾ പോകുന്നുണ്ടാവ.
അതെ അതെ അങ്ങനെ ഉണ്ടാവുന്ന സാധ്യത ഉണ്ടാവും. ഓഹ് ഓഹ് ഓഹ് അവ്ശരി
ഞങ്ങടെ ഇവിടെ കുഴപ്പമില്ല ട്ടോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് വല്യ പ്രശ്നം ഒന്നുല്ല പക്ഷെ എന്നാ ഞങ്ങളടെ വീടിന്റെ നേരെ മുന്നിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത്. എന്താടാ?
എന്നാലും ശ്രദ്ധിക്കണ്ടി വരും.
അതെ അതെ അതെ പറയാൻ പറ്റത്തില്ല താണ് ഇപ്പഴത്തെ കാലാവസ്ഥ അല്ലേ ഭയങ്കര മോശമായിട്ടിരിക്ക. എന്തി ഇപ്പ നടക്കും അല്ലെങ്കി നാളെ എന്ത്‌ നടക്കും? അതെ അതെ അതെ അതെ.
മഴ ഇല്ലെങ്കിലും പ്രശ്നാണ്, കൂടുതലായിട്ട് പെയ്തഴിഞ്ഞാലും പ്രശ്നാണ്.
അല്ല, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടന്ന് പറയുന്ന പോലെയാണല്ലോ വിടെ നല്ലതുണ്ട്, മോശമുണ്ട്. ഉം ക്ഷെന്തോ എനിക്ക് തോന്നുന്നു ഞങ്ങടെ ആ ഭാഗത്തോട്ട് വരില്ലെന്നാ ഞങ്ങളുടെയൊക്കൊരു വിശ്വാസം കാരണം ഇപ്പന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം നടന്നേനെഷം ഒരുപാട് കല്ല്കള് വല്യ വല്യ പാറക്കല്ലുകൾ ഒക്കെ ജെ സി ബിൽ കൊണ്ട വന്നിട്ട് അവര് തട്ടി ഛെ അപ്പ അങ്ങനെ ആവുമ്പോഴത്തേക്കും കടലടി നല്ല രീതിൽ കുറയല്ലോടാ ആ അപ്പൊ ആ ഒരു രീതിൽഅങ് ചെയ്തിരിക്കുനോണ്ട് ഇപ്പൊ കൊറച്ച് കൊറവുണ്ട്, പക്ഷെ രാത്രിയൊക്കെ രാത്രിയാണല്ലോ കൂടുതലും തേരയടിക്കുന്നത്. അറിയില്ല പക്ഷെ മഴയക്കെ ഒരുപാട് ഇവിടെ രാത്രി പോയിത്ന ഈ ഭഗത്തൊക്കെ. അപ്പൊ അങ്ങനെ ആമ്പ നല്ല രീതിയിൽ തെരയടിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം.
അപ്പോ വെള്ളോക്കെ കിണറിലെ വെള്ളോക്കെ എങ്ങനാ ഉപ്
കേണർല വെള്ളോക്കെ നല്ലെ പോലെ ഇങ്ങനെ പൊങ്ങി നിക്കിന്ന്ണ്ട്. അത്രേം മഴയൊക്കെയാണ് ഇവിടെ പക്ഷെ എന്റെ കൂട്ടുകാരൊ ക്കെ എനിക്ക് ഇന്നലെ വിളിച്ച സമയത്ത് പറഞ്ഞു രാവിലെ മാത്ര വിടെ മഴയുണ്ടായിരുന്നോളൂ പറഞ്ഞു പക്ഷെ ഞങ്ങളടെ ഇവിടെന്ന് ക്കെ ന്ന് പറയുമ്പോ രാവിലമുതലേ ണ്ടായിരുന്നു രാത്രി വരെയു പെയ് തോരാതെ പെയ്തൊണ്ടിരി ഇന്നു അങ്ങനെയനെയായിരുന്നു. ഇന്ന് ന്ന് രാവിലെ വെയിലടിച്ചു പിന്നെ പെട്ടന്നൊരു മഴ കുറച്ചു മുന്നേ വേറി
നല്ല മഴയെക്കെയാണ്. ന്നലെ ഞാൻ എല്ലാവരെ വിളിച്ച പ്പ എല്ലാായിടത്തും മഴ കുറവാണെന്നാ പറഞ്ഞത് ഇന്നും അങ്ങനെന്നെയ പറഞ്ഞത്.
അതെ, പക്ഷെ ഞങ്ങളടെവിടെയക്കെ നല്ലെരീതിയിൽ ഉണ്ടായിരുന്നടാ. ഞാൻ പറഞ്ഞേലെ എന്റെ കൂട്ടുകാര് വിളിച്ച പ്പോഴും മഴ കുറവാന്നാ പറഞ്ഞത്. പക്ഷെ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ നല്ലെ രീതിയിലുണ്ടായിരുന്നു മഴ.
ഓഹ്, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, ഓഹ് ഓഹ് അതുകൊണ്ടാന്നേ ഓരോരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത്, റെഡ് അലേർട്ടൊക്കെ അതുകൊണ്ടായിരിക്കും വരുന്നത്.
ആഹ് ആഹ് ഞങ്ങളടെ ഇവിടെ ഈയൊ ഒരു പ്രശ്ന ആണിപ്പം മുന്നിലിങ്ങനെ നി ക്യുന്നത്. കടലൊക്കെ നല്ല രീതിയിൽ കേറിയിട്ടേ കാരണം ആളുകളെയൊക്കെ ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് ആക്കിയേകുവാ.
അതെ അതെ വേറെ വേറെ മാറ്റി താമസിക്കേണ്ടി വരും. മാറ്റി താമസപ്പെക്കേണ്ടി വരും.
ചെയ്യാ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ വേറെ പ്പൊ അവരുടെ സ്വന്തം വീട. അപ്പോന്ന് ആലോചിചോകിയെ അവർ അത്രമ് അത്രജി അത്രേം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധ നങ്ങൾ മുക്കാൽ മു മുക്കാലന്നല്ല. മുഴുവനും പോയി. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാ ഉൾപ്പെടെ എല്ലാം പോയി. പോയി
അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിക്ക്ന്നോക്കോ ആഹ് തെ അങ്ങനെള്ള സ്ഥലത്തൊക്കെ നിക്കുന്നത് എത്രയോ പാവപ്പെട്ടവരായിരിക്കും.
അതെ തെ തെ തെ. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്നോട് പറയുന്നത് കടലൊഴുക്ക ഉണ്ടന്നൊക്കെ പറയുമ്പം അവര് പറയുന്നത് അയ്യോ കടല് ഞങ്ങള്ക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ. അതിന്റെ അടുത്ത് ജീവിക്കുന്നവർക്കറിയാം അന്റെ ബുദ്ധി
അതിന്റെ വേഷമം. ആ അതെ അതെ
നല്ലതുണ്ട്. കാണാനൊക്കെ ഇപ്പൊ പോവാനും ആഹ് കടല് ജസ്റ്റ് ച്ച് കളിക്കാനൊക്കെ നല്ല ഇതൊ ക്കെ തന്നെയാണ്. എന്നാ പോലും അതിന്റെതായ ബുദ്ധിമുട്ടുകൾ ആ കടൽ തീരത്ത് മ്‌ച്ച ആഹ് നിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുണ്ട്.
ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പെട്ടെന്ന് ഒരു കാറ്റൊക്കെ അടച്ച് കഴിഞ്ഞാലൊക്കെ ഒരു പേടി തന്നെണ്. മഴ പെയ്യണോ - ഇല്ല. നല്ലൊരു കാറ്റ ടിക്കുമ്പോം തന്നെ ഒരു പേടിയായിരിക്കും.
പറയ്പോ അങ്ങനെയാട കാരണം ഒട് ഒട്ടും ഇതാക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് കടല് കേറും. അതെല്ലാ വർഷ ആണേ. ഈ ഒരു ടൈം എന്നല്ല എല്ലാ വർഷവും
കടൽ കേറും. അപ്പൊ ചെ ചെറിയ ചെറിയ ചെറു ജീവി കളെല്ലാം ണ്ടാവും. അല്ലേ?
അതെ തെ തെ തെ ഇവിടെന്ന് പറയുമ്പോ ഉൾപ്രദേശൊ കാരണംന്ന് വെച്ച് കഴിഞ്ഞാ മൊത്തം മരങ്ങള് കാട് പോലെ ങ്ങനെ പിടിച്ച് കിടക്കുന്ന സ്ഥലവാ. അപ്പം ചെറിയ ചെറിയ ജീവികളും ഒ ക്കെ ഇണ്ട്. ജീവികളന്ന് പറയുമ്പോ ചെറിയ ചെറിയ ജീവികൾ ഇപ്പൊ തവളായിക്കോട്ടെ. അണ്ണ അണ്ണാനല്ല കീരി. പാമ്പിന്റെ ശല്യം ഉള്ളത് കൊണ്ട് വേറെ ഇണ്ട്. അത് അത് അത് വല്ലാത്തൊരുതാ പാമ്പിന്റെ ശല്യം വേറെ ഉണ്ട്.
വേറെ ഉണ്ട്. ആഹ്
അങ്ങനെ ഇങ്ങനെ കൊറച്ച് കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ.
ആഹ് അപ്പൊ കുഞ്ഞു മക്കളെല്ലാം ഉണ്ടാവുമ്പോ ശ്രദ്ധിക്കണം. നമ്മള് എപ്പോഴും. അതെ തെ രാത്രിക്കൊക്കെ പെട്ടെന്നൊന്ന് പുറത്തിറങ്ങുമ്പോൾ പ.
അതെ തെ തെ അതെ അതെ തെ പിന്നെയന്ന് പറയുമ്പോ കടൽ ഭാഗത്ത് ജീവിക്കുന്നവരെ അറിയാല്ലോ. കുഞ്ഞുമക്കളൊക്കെ ആവുമ്പോ ഇറങ്ങി ഓട പിടികൊക്കെ ചെയ്യും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നും. ഇതേ അണക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊച്ചങ്ങ് ഓടി അങ്ങ് പോയി പക്ഷെ അവിടെ മത്സ്യത്തൊഴിലാളി. ട്ട് ള്ളോരാള. അയാള് കണ്ടിട്ട് പെട്ടെന്ന് പോയി കൊച്ചിനെ എടു. ത്ത്. കൊച്ച് ഇറങ്ങാനായിട്ട് പോയതാ. പൊടി കുഞ്ഞ അത്ങ്ങക്ക് ഒന്നും അറി. ല്ല ഓടി അങ്ങ് കടലിലോട്ട് ഇറങ്ങിയതാ. കാരണം വീട്ടുകാാര് ശ്രദ്ധിച്ചില്ല. ഒരു റോഡും കഴിഞ്ഞിട്ട് കട കടൽ വരുന്ന പക്ഷെ വീട്ടുകാാര് ശ്രദ്ധിച്ചില്ല. കഥക് തുറന്നിട്ടിരുന്നേ. പെട്ടെന്ന് വള്ളത്തീന്ന് വള്ളം പിടിക്കുമല്ലോ ഇഹ് മനുഷ്യത്തൊഴിലാളികള്. അതീന്ന് ഒരാ ചേട്ടൻ കണ്ടിട്ടാ കുഞ്ഞിന് അതെ അതെ കുഞ്ഞു മക്കളല്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ ആ കുകൊച്ചിനെ രക്ഷിചേ അപ്പൊ ഒന്ന് ആലോചിച്ചോക്ക നമ്മള ഒരു കണ്ണ് തെറ്റിയ മതി നമ്മള് കുഞ്ഞുങ്ങൾക് കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയില്ല നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാം ഒരു കടൽ അടിച്ചാൽ പോലും നമുക്കതിനെ മുൻകരുതൽ എടുത്ത് എന്തെങ്കിലും ചെയ്യാം കുഞ്ഞുമക്കൾ മ ഉണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു അടിച്ചാൽ പോലും നമുക്ക് കുഞ്ഞുമക്കൾ. ക്കെ.
പക്ഷെ നിങ്ങളടെ എവിടെയൊന്നും അങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ.
ഹലോ കെണറൊക്കെ നിറഞ്. ഇല്ല ഇല്ല എന്റേത് പിന്നെ ഇത് ഇത് ടൗൺ ഏരിയാണ്. ടൗൺ ഏരിയാണ്ണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മഴ പെയ്ത് കഴിഞ്ഞാല് ബെലെ ബുദ്ധിമുട്ടൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് കൃഷിയൊക്കെ നടാൻ പറ്റോ. കൃഷിയൊക്കെ ഇണ്ടോ കൃഷിയൊക്കെ ഇണ്ടോ ആ അതൊന്നുംല്ലല്ലോ. ആഹ്
കൃഷിയൊന്നും ഇല്ലടാ ഇവിടെ അങ്ങോട്ടൊക്കെ ആ ഞങ്ങൾ കാണന്നു വെച്ചാ കൊറച്ച്. കുറച്ചായേ ഉള്ളൂ ഇവിടെ താമസം ആയിട്ട് കാറണം വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരക്ക ഇവിടെ മുമ്പേ താമസിക്കുന്നു അപ്പ ഞങ്ങക്ക് അറിയൻ പറ്റി. കടൽ കേറുന്നതിനെക്കുറിച്ച് പണ്ടേ അറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയൊരു ഇതില്ല. എനിക്ക് അറിയത്തില്ല.
കടം മൊത്തം മരങ്ങളും കാടും ഒക്കെയാണ് ഉൾപ്രദേശം കൂടിയല്ലേ ഉള്ളോട്ടാ.
അപ്പോ ഫുഡൊക്കെ എന്താ ഉണ്ടാക്ക ഫുഡ് എന്താ. ഫുഡൊക്കെ എന്താ ഉണ്ടാക്ക ഫുഡ് ഫുഡ് എന്താ കഴിക്ക ഭാഷണാവോ അതെ അതെ.
എങ്ങനെ വീട്ടൽ ഉണ്ടാക്കുന്നതാണോടാ.
അതെ വീട്ടില് വീട്ടില്.
വീട്ടിൽ രാവിലെ പോകുവല്ലോ രാവിലെ സത്യം പറഞ്ഞാല് ഭക്ഷണം ഒക്കെ എടുക്കാതെ ആണ് ഞ പോ ഞാൻ കടയിന്നാ കഴിക്കാറ് കടയിന്ന് വാങ്ങി കഴിക്കും. കാരണം ഞാൻ ഏഴരക്ക് ഇറങ്ങുന്നുന്നത് കൊണ്ടേ. നേരത്തേക്കെ പോണം അപ്പം അതെ അതെ സ്കൂളിൽ പോണേ അപ്പം ഇനി നേരത്തെ ഇറങ്ങണ്ട കൊണ്ട് രാവിലെ. ഉച്ചടി ഭക്ഷണം ഒന്നും ഞാൻ എടുക്കത്തില്ല ഇവിടെ പുറത്ത് നിന്ന് ഞങ്ങള്ൾ എല്ലാവരും പായസ ഇട്ടു വാങ്ങിചാ. കഴിക്കുകയ ചെയ്യണെ
ഓ ടൈം കിട്ടൂല്ലല്ലേ ഉണ്ടാക്കാൻ സമയം കിട്ടില്ലായിരിക്കോ
നേരത്തെ റെഡി ആയി പോണം രണം ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്കത് ചെയ്യണ്ടേ
അപ്പൊ രാത്രിക്കൊത്തെ ഫുഡ് മാ രാത്ക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുള്ളൂ
ആ അല്ല വീട്ടില ഉണ്ടാക്കും അമ്മക്കെ ഉണ്ടടാ ഇപ്പൊ രാവിലെ എണീറ്റ് അമ്മക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഉം അങ്ങനെയൊക്കെ പിന്നെ രാത്രി പിന്നെ ഞങ്ങള് വേറെ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാ ത്രത്തെ ഭക്ഷണം വേറെ ചെയ്യും
ചോറാണോ
രാത്രി ഞങ്ങള്ൾ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമ ഒക്കെ ആയിട്ടാ ചെയ്യുന്നത് അഹ് കാരണം രാത്രി ചോറ് കഴിക്കുന്നത് ഭയങ്കര കുറവ ആർക്കും വല്യ താല്പര്യം ഇല്ല ഈ ചോറൊക്കെ
ചോറ് എല്ലാ മൂന്നു നേരോക്കെ രണ്ടു നേരൊക്കെ ചോറ് കഴിക്കുന്ന ത് ഭയങ്കരം ഡേഞ്ചറാണ് നമ്മളെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടണ്
കാരണം ബിപിയും ഷുഗറും ഉള്ളവർക്കൊക്കെ ബി ബി പി കുഴപ്പമില്ല ഷുഗറും കാര്യങ്ങളൊക്കെ
എല്ലാത്തിനും എല്ലാം കൊണ്ട് ഷുഗർ ഇല്ലാത്തവർക്കും നമ്മൾ റൈസ് കൊറ ക്കുന്നതാണ് നല്ലത് അരിഭക്ഷണം അരി ആഹാരം കുറക്കുന്നതാണ് നല്ലത്
അതെ
നമ്മള് കണക്കായിട്ടുള്ള വെള്ളം കൊടുക്കണ നമ്മുടെ ശരീരത്തില്ൽ ഉറക്കം ഉണ്ടായിരിക്കണം വർ വ്യായാമം ഉണ്ടായിരിക്കണം ഇതൊക്കെ ആവശ്യമാണ് നമ്മള് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ പിന്നെ നമ്മള് തളർന്ന് പോവും
അതെ നിങ്ങളടെ അവിടെ എങ്ങനെയാ ഫുഡ് ഭക്ഷണ ഒക്കെ എങ്ങനെ വെക്കല്
ആഹ് ഫുഡൊക്കെ രാവിലെ മക്കള് സ്കൂളിലേക്ക് കൊണ്ടു പോകാനുണ്ടാക്കും
ഉം
അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറാണ് രാത്രിക്ക് ഇതുപോലെ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്ട്സ് ആ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കില് ഓട്സ് പിന്നെ മുത്താറി
ഓ അങ്ങനെ ചെയ്യ അല്ലേ ആഹ് ആ ആ അതൊക്കെ നല്ലത് ചോറിനൊക്കെ ക്കാളും കുറച്ച് നല്ലത് ഇതൊക്കെ തന്നെയാണ് കാരണം ചോറ്ഴിക്കുന്നതിനേക്കാളും ചപ്പാ ത്തി ചെറിയ രീതിൽ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിൽക്കരുതല്ലോ രാത്രിന്ന് പറയുംപോ അങ്ങനെയല്ലേ
ഫാസ്റ്റ് ഫുഡൊക്കെ മെയിനായിട്ട് ഇപ്പൊ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു കാലം അല്ലേ ആഹ് അതുകൊണ്ടാണ് രോഗങ്ങളൊക്കെ കൂടുന്നത് അതെ അതെ അതിപ്പോൾ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ്
അതെ അതെ അതെ അതുകൊണ്ടല്ലെടാ പണ്ടുള്ളവരൊക്കെ ഒരുപാട് കാലം വരെ ജീവിച്ചിരിക്കുന്നെ അവരുടെ ഭക്ഷണ രീതിയായിരുന്നു പക്ഷെ ഇന്ന ത്തെ കാലത്ത് അങ്ങനെ അല്ല നേരെ
ഇനി അത്രയൊന്ന് അങ്ങനെയുള്ള ജീവിക്കാനുള്ള ആൾക്കാരൊന്നും ഇനിയുള്ള തലമുറൽ ഉണ്ടാവില്ല ആഹ് ഇനി പെട്ടൊന്ന് പെട്ടൊന്നാണ് എല്ലാവർക്കും രോഗങ്ങൾ വരുന്നത്തൊക്കെ പെ ട്ടൊന്നാണ് നടന്നുകൊണ്ടിരിക്കുമ്പോയാണ് പറയുന്നത് കുഴിഞ്ഞ് വീണ് മരിച്ചു എന്നൊക്കെ എന്നുണ്ട് ണ്ടാവില്ല പക്ഷെ ഉള്ളിൽ വോൺ വോൺ പണ്ടൊക്കെ എല്ലിനൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ മനസ്സിലാക്കി
അതെ അതെ അവര് മുൻകൂട്ടി ചിന്തിക്കുന്നില്ല ഇന്ന രോഗം വരും പക്ഷെ അവ അവർക്ക് അപ്പപ്പം ഉള്ള ഒരു സുഖം കഴിക്കുന്നതായിക്കോട്ടെ സന്തോഷം ഒക്കെ
ഇപ്പോഴത്തെ ഒരു ജീവിതം പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് മ ക്കളാണെങ്കിലും അതുപോലെ തന്നെ മക്കള്ക്ക് ഓക്കെ ഓക്കെ
ശരിയാണ്